ആഹ് കേൾക്കാം കേൾക്കാം എന്ത്ണ്ട്. വിശേ
ആ് ആഹ സുഖായിട്ടിരിക്കുന്നു. ഒത്തിരിനാൾ ആയല്ലോ വിളിച്ചിട്ട്.
ആഹ സന്തോഷായിട്ടിരിക്കുന്നു. അങ്ങനെ വിളിക്കാൻ സാഹചര്യം കിട്ടിയില്ല. അതുകൊണ്ട് വിളിച്ചില്ല.
ആ് ഞാനും ഓർത്ത് മറന്നു പോയോന്ന്.
ഇല്ല ഇല്ല പിന്നെ.
അതൊണ്ട്. ആ ഊണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇയിപ്പൊ അടുത്ത നാല് മണിയാുമ്പോൾ ഒരു ചായയും ഒരു എന്തേലും ഒന്ന് കഴിക്ക. ഊണ് ഒരു മണി ആയപ്പാ കഴിച്ചേ അറിയത്ത. ഉന്ന ആഹ എന്തവാ മീൻകറിയും ആ തോരനും മോര്.
ഉം എന്ത് തോരണായിരുന്നു.
തോരന് ഇത് ബേബീസ് പയറ് പയറ് പയറ് തോര
ആഹ മീൻകറിയൊക്കെ നിങ്ങള് എങ്ങനെയാ വയ്ക്കുന്നന്ന് പറഞ്ഞേ
മീൻ കറി ഞങ്ങള് ആ എന്താക്കെ കഴി. ആന്നെങ്കി വൃത്തിയാക്കിട്ട് നമ്മുടെ ഇച്ചി വെളുത്തുള്ളി ആ പച് പച്ചമുളക് ഏ ഇത് വെളുത്തുള്ളി ഇതെല്ലാം കുഞ്ഞു കുഞ്ഞായിട്ടരിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവായി കടുകും ഇട്ടിട്ട് ആ ഇത് ഈ അരിഞ്ഞ് വെച്ചേക്കുന്നതും അങ്ങോട്ട് ഇട്ട് കരിയാപ്പലേവിട്ട് ചെറിയ ബ്രൗണിഷ് കളറാകുമ്പം ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇച്ചിരി ഉലുവപ്പൊടി ആ ഇട്ട് ഒന്നു മൂക്കുമ്പം വെള്ളവും ഒഴിച്ച് നമ്മുടെ പുളിയൊണ്ടല്ലോ ആഹ് പിഴുപുളി അല്ല മറ്റേ പുളി വാളൻപുളി വാളൻപുളി ആ കൊടംപുളി സോറി സോറി. കൊടൻപുളി ആ പുളിയുവിട്ട് ആ മീനും പരത്തി തെള ക്കുമ്പ മീനും പരത്തിയിട്ട് അടച്ചുവെക്കും ആ അടച്ചു വെക്കും ആവശ്യത്തിന് ഉപ്പൊഴിക്കും.
ഉം എന്നിട്ട് കുറുകുമ്പോ നമ്മളെറക്കും
ആഹ് കുറുകുമ്പോ എറക്കും പിന്നെ അവിടൊക്കെ എന്താ കൂടുതൽ കൃഷിയൊ യൊണ്ടോ
ഇവിടെ നമുക്ക് കൃഷിയാണ് കൂടുതലും. ഞങ്ങക്ക് ഇവിടെ കൃഷീന്ന് പറയുന്നത് കാപ്പി കുരുമുളക് കൊക്കോ ഏലം. ജാതി കൊടംപുളി അതൊക്കെയാണ് മെയിനായിട്ട് കൃഷി.
ഉണ്ടോ നമുക്ക് നമുക്ക് തന്നെ ഉണ്ടോ വീട്ടി തന്നൊണ്ടോ.
ആഹ് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഞങ്ങക്കുണ്ട്.
ഓ അടിപൊളിയാന്നല്ലാ.
കുരുമുളക് എല്ലാം ഉണ്ട് ഓരോ സീസണിലാന്ന് മാത്രം. നമുക്ക് കാപ്പിയുടെ സീസണില് കാപ്പി ഇപ്പൊ കാപ്പിയുടെ സീസൺ കഴിഞ്ഞു. കുരുമൊളകിന്റെ സീസൺ കഴിഞ്ഞു ഇനിയിപ്പോ.
ക്കുവോ വിൽക്ക്വോ
ആഹ് കാപ്പ്യൊക്കെ നമ്മള് കാപ്പിക്കുരു ഇപ്പൊ നല്ല വെയിലിന്റെ സമയത്താണ് കാപ്പിക്കുരു ഇണ്ടാവുന്നേ
ആഹ് ആഹ് ആഹ്
അപ്പൊ നമ്മളത് പറിച്ചിട്ട് നമ്മള് ഒണക്കണം വെയ്ലത്ത് വച്ച് ഒണക്കി നമ്മള് ചാക്കി കെട്ടി വെച്ചിട്ട് നമ്മള് കൊറച്ചൊക്കെ ആകും കൊറച്ച് അധികം ആവുമ്പോ നമ്മുടെ വെലേടെ അനുസരിച്ച് നമ്മള് കൊടുക്കും
കൊടുക്കും ആഹ് അപ്പൊ നമുക്ക് നമ്മള് കഷ്ടപ്പെടുന്നേനനുസരിച്ചുള്ള പൈസ നമുക്ക് കിട്ടുന്നുണ്ടോ
അത് എന്താന്ന് വെച്ചാ അത് ഓരോ വർഷത്തിലും ഓരോ റേറ്റാ ചെലപ്പോ മഴേടെ സീസണില് മഴ കൂടുതലൊക്കെ ആവുമ്പോ ചെലപ്പോ കാപ്പി കുരു കൊറവാണെങ്കി നമുക്കിച്ചി റേറ്റ് കൂടുതല് കിട്ടും
ആഹ് ആഹ് ആഹ് ആഹ്
ല്ലാ ചെല സ്ഥലത്ത് കാപ്പിക്കുരു കൂടുതലൊക്കെ ഒള്ള സ്ഥലത്ത് കൂടുതല് കയറ്റുമതിക്കെ ഉണ്ടെങ്കി അതനുസരിച്ച് താഴ്ന്ന് പോവും വെല
ഓ അങ്ങനെ വ്യത്യാസോണ്ട് ആഹ് ആഹ് ആഹ് എന്തായാലും കൃഷി ഈ ഒരു നല്ല സംഭവാ പക്ഷെ നമുക്ക് ജോലി ചെയ്യാൻ ആള് വേണം
ആള് വേണം പിന്നെ നമുക്ക് എപ്പഴും എപ്പഴും ഇതിന്റെ പൊറകെ വേണം നമുക്ക് റെസ്റ്റില്ല എപ് എപ്പഴും എന്തേലും പണി കാണും
എപ്പഴും പണ്യാ പറമ്പിലെന്തെങ്കിലും ഒക്കെ ഇങ്ങനെ പണിഞ്ഞോണ്ടിരിക്കും
ആഹ് എന്തെങ്കിലും പണി കാണും പിന്നെ കുരുമൊളക് ഇണ്ട് കുരുമൊളകിന്റെ സീസണില് കുരുമൊളക് ഞങ്ങള് ആളെ നിർത്തി പർപ്പിച്ചിട്ട് നമ്മള് തന്നെ മെതിച്ച് ഒണക്കി കൊടുക്കാ ചെയ്യുന്നേ
അയിനൊക്കെ സഹായിക്കാൻ വീട്ടില് ആളൊണ്ടോ
സഹായിക്കാന്നറഞ്ഞാൽ പറിക്കാനായിട്ട് അവര് പറിച്ചിട്ട് പോവും ഞാന് സ് ബന്റും കൂടി അല്ലെങ്കി ഞാൻ തന്നെ മെതിച്ച് നമ്മള് വെയിലത്ത് വെച്ച് കുരുമൊളിന് ഒത്തിരി വെയില് വേണ്ടല്ലോ
ആഹ് ആഹ് ആഹ്
ഒരു മൂന്ന് ഒണക്ക് മതിയാവും ആ ഒണക്കില് നമ്മള് അ നോക്കി കണ്ട് ഇടുത്ത് ഒണക്കി മ്മള് കെ ട്ടി വെച്ച അത് കറുത്തു വരും
കറുപ്പ് വരും ആഹ് അങ്ങനെ കൊടുക്കും ആഹ് എന്തായാലും അതൊക്കെ കാണാനും എടുക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷവാ ആ ഭാഗത്തോട്ടൊക്കെയാ ത്ര ചെയ്യുന്നത് ആഹ് പിന്നെ യാ ഭയങ്കര സന്തോഷവാ ഈ ആ സ്ഥലങ്ങളൊക്കെ കാണാന് പിന്നെ ആഹ് ആന്ന് ആന്ന്
പിന്നൊരു കാര്യോണ്ട് പിന്നെ ഏലം കൃഷിയുണ്ട് ഏലത്തിന് നമ്മള് നമ്മള് യങ്ങ് ഏലം നമ്മള് പരിചരിക്കുമ്പോലെ ഇരിക്കും അതിന്ന് നമുക്ക് ആദായം കിട്ടുന്നത്
ആഹ് ഞമ്മടെ ഒരു ഫ്രണ്ടിന് ആഹ് അവടെ ഇടുക്കിയിലൊരു ഏ എവിടെയോ ഏലവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ആഹ് ഏലം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഏതോ ഒരു ഫ്രണ്ട് അപ്പം അവിടെ ഞങ്ങള് കാണാനായിട്ട് വന്നായിരുന്നു ഒരു ഒരു സമയത്ത് ഇപ്പഴെങ്ങും അല്ല കൊറേ നാളുകൾക്ക് മുമ്പ് അപ്പം ആ അപ്പോ രണ്ട് ദൂസം ഞങ്ങളവിടെ താമസിച്ചായിരുന്നു അപ്പൊ അവ ആ ആ ഒരു തോട്ടത്തിന് നടുക്ക് ഒരു വീടും ഉണ്ട് അപ്പൊ അവിടെ ആഹ് അവിടെ ഈ ഏലവെല്ലാം പറിച്ച് അവിടെ ഇടാനൊക്കെ ഉള്ള സം സൗവര്യോ എന്താ ഒണക്കുന്ന ഒരു അകത്ത് അടി തടിയൊക്കെ വെച്ച് ഒണക്കുന്ന ഒരു സംഭവൊക്കെ ഉണ്ട് ആ ഒരു വീട്ടിൽ തന്നെ ഇതെല്ലാം ഞങ്ങൾ അന്ന് ക ണ്ടായിരുന്ന് ആഹ് അത് അതിന് എന്തോ ഇത് ചൂട് കിട്ടുവ തോണ്ട് വേണമല്ലോ ഇത് ഒണങ്ങാന്
അതെ ഏലം ന നമ്മക്ക് ഒത്തിരി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങള് വെയിലത്തൊക്കെ വെച്ചോ അല്ലെങ്കിൽ ഞാൻ ഈ ചിമ്മിയുടെ മേളിലെക്കെ വെച്ചോ ഉണക്കിയെടുക്കുന്ന പതിവ്.
ആ. ഇവിടെ ഞാൻ പോയടത്ത് ഒത്തിരി ഉണ്ട്. ഒത്തിരി അവിടെ ജോലിക്കാര് തന്നെ ആ വലിയ ഒരു ഒരു കുഴിക്കകത്തങ്ങാണ്ട് അവര് ഇട്ടിട്ട് തടി വെച്ചെങ്ങാണ്ട് ഉണക്കും ഒരാൾ ഇങ്ങനെ കാവൽ നൽക്കുവോ ന ഇത്ര മണിക്കൂർ എങ്ങാണ്ട് അതിന്റെ ചൂട് കിട്ടണോന്ന് അതിന്. ഏഹ് ആഹ് അ ആ അങ്ങനെ ആ വീട്ട ലന്ന് ഞങ്ങള് വന്നപ്പോ ഇതെല്ലാം കണ്ട് ഞങ്ങള് കൊറെ ഏലക്കായ് ഒക്കെ ഞങ്ങക്ക് കിട്ടി. അങ്ങനെ ഞങ്ങള് വന്നത്. നല്ല ഏലക്ക ആ അന്നരു പച്ച പറിച്ചിട്ടേക്കുവായിരുന്നു. അ പച്ച പറിച്ചിട്ട്താ അങ്കിള് ഞങ്ങക്ക് തന്നിട്ട് പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയി ചെറുകെ ഉണക്കിക്കോളാൻ പറഞ്ഞു. ഉം അങ്ങനെ ഞങ്ങള് വീട്ടിൽ കൊണ്ടുവന്ന് ആ ചെറുതായിട്ട് ഉണക്കി ഇപ്പം ചായയൊക്കെ ഇടുമ്പം ശകലിച്ചേഎടുക്കും. പിന്നെ അല്ലാതെ ആ ഇതിലെ കുരു മാത്രം ആ ഞങ്ങക്ക് കുറെ തന്നു. അത് പിന്നെ ഞങ്ങള് ക്യാഷ് കൊടുത്ത് തന്നെ മേടിച്ചു.
ഞങ്ങളിവിടെ ഏലക്ക ഉണ്ടെങ്കിലും ഏലക്ക ഒന്നിനുംഉപയോഗിക്കാറില്ല.
ആണോ?
ചായയിലൊന്നും ഇടാറില്ല.
ആഹ് ഞങ്ങള് ഈ പുറത്തു നിന്ന് ആരെങ്കിലും വീട്ടിൽ വരുന്നോർക്ക്അങ്ങനെ ചായ ഇടുമ്പോ അതിനകത്ത് ആ അരിയിടെ ഒരു രണ്ടു മണിയരി ഒന്ന് ചതച്ചിടും. ഗെസ്റ്റ് വാഴവേസ്റ്റ് വരുമ്പോ ഉറപ്പായിട്ട് ഇടും അല്ലെന്നുണ്ടെങ്കി ഒ- ചിലപ്പഴൊക്കെ ഇടും. ചായ ചായ ഇടുമ്പം. അങ്ങനെ ഇരിക്കുന്നു. അതിന്റെ ചായ കുടിക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടവാ.
ഏലക്കാക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഞങ്ങക്കൊള്ളത് കൊടംപുളിയുണ്ട്.
കൊടംപുളിയുണ്ട്. ആഹ് ഹാ ഹാ കൊടംപുളി അതും അതും വിൽക്കാ വല്ലോ?
അത് നല്ല കഷ്ടപ്പാടാ.
ആന്നല്ലേ?
ആഹ്‌ കൊടംപുളിന്ന് പറഞ്ഞാ ഭയങ്കര കഷ്ടപ്പാടെന്ന് വെച്ചാ നമ്മള് ചോട്ടി പോയി പെറ- ക്കി കൊണ്ടന്ന് അത് പൊളിച്ച് അതിന്റെ കായ് കളഞ്ഞ് നമ്മള് പൊക പെരേലിട്ട് ആഹ്‌ തടിയൊക്കെ വെച്ച് ഒണ
ഒണക്കാന്. ആ അതാ ശെരിയാ കഷ്ടപ്പാടാ. ഉം ന്നന്നാലും നമ്മുക്ക് നമ്മുക്ക് കൊറച്ച് പൈസ കിട്ടുവന്ന് തോന്നുന്നു. മുന്നൂറ് രൂപ വച്ച് ഇവിടെ മുന്നൂറ് നാന്നൂറ്
അപഞാ അങ്ങനെ വെല ദൂരെ ക്ക്‌ണ്ട്. നമ്മക്ക് വിടെ നമ്മുക്ക് നൂ നൂറ്റമ്പത് റേറ്റ് നൂറ്ററുപത് കൂടി വന്നാ ഇരുന്നൂറികൂടാറില്ല.
കൂടാറില്ല. ആ ആ ആഹ്
അത് നമുക്ക് സീസണാകുമ്പോ ഈ സംഭവത്തിന് വെല കൊറയും.
കൊറയും ആഹ്‌ ആഹ് ആഹ് അങ്ങനെ. എല്ലാ കൃഷികളാണ് കൂടുതല്.
ഇവിടെ കൃഷി കാണുന്ന കാ കാപ്പിക്കൊക്കെ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ വളവൊന്നും ചെയ്യുന്നില്ല.
ആണ് ആഹ്‌ ആഹ് ആഹ്‌ പിന്നെ അവന്റെ വളവെന്തുവാ?
ഏലത്തിനൊക്കെ നമ്മൾ വളം ചെയ്യണം കൃഷിക്ക് ഏലത്തിന് വേണ്ടി സപ്പറേറ്റ് കായിണ്ടാവാൻ. പിന്ന കേട് വരാതിരിക്കാൻ അങ്ങനെ സപ്പറേറ്റ് സപ്പറേറ്റ് ഓരോ മരുന്നുകളൊക്കെ ഉണ്ട് ഇതിന്.
ആണാണ് ഉണ്ട് അന്ന് ഞങ്ങളാ പോയ വീട്ടില്. ഈ ഏലത്തിന് വെയിലധികം അടിക്കാതിരിക്കാൻ വേണ്ടി തന്നെ എടക്കെടക്ക്. നമ്മുടെ പ് ലാവ് വെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പ്ലാവ്. പ്ലാവാങ്കോന്നുന്നു. ചൂട് ഇല്ലാതിരിക്കണം. ന്നിട്ട് പിന്നെ എടക്കെടക്ക് വെള്ളം കിട്ടാൻ വേണ്ടി. ഇങ്ങനെ വെള്ളം കറങ്ങി അടിക്കുന്ന സംഭവം ണ്ടല്ലോ? ങ്ങനെ വെള്ളം ആ ആഹ്‌ അത്. ങ്ങനെ അത് വെച്ച് അതൊ ഒക്കെ ഉണ്ട് ഇടകൂടെ ഒരു അരിവിയുണ്ട്. നല്ല ഭംഗിയായിരുന്നു അവിട, ആ അരുവിയൊക്കെ ഉണ്ട്.
അത് നമുക്കുണ്ടായിരുന്നു, പിന്നെ ഇപ്പ ഞങ്ങളത് യൂസെയ്യുന്നില്ല ഞങ്ങള്. പൊതെ ക്കിട്ട് കൊടുക്കും ഏല ത്തിന് ചുറ്റും പൊത ഇട്ട് നമ്മള് നല്ല ഈ വേനലാവുമ്പവടെ കൊടും വേനല, ഈ തവണ നമുക്ക് വെള്ളത്തിനൊക്. ക്ക ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസവും വന്നായിരുന്നു.
ആ അവിടൊക്കെ വേനല് ആ ഭാഗത്തൊക്കെ വന്നാല് ഞങ്ങക്ക് ഇവിടെ. ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ പ്രാവശ്യം പിന്നെ ഞ. പിന്നെ ഈ ഭാഗത്തൂടൊക്കെ കനാലി പോകുന്നുണ്ട് വെള്ളം കനാലുണ്ട്. അഹ്‌ അതിലിരിക്ക്ണ വെള്ളം തൊറന്ന് വിടും.
ഉവ്വാ -
ആഹ്‌ അന്നേരം നമുക്ക് രാ അങ്ങനെ തൊറന്ന് വിട്ടരു രണ്ടു ദിവസം കഴിയുമ്പോ നമ്മുടൊയൊക്കെ ഇ ഏഹ്. കെണറുകളില്. വെള്ളം കുറച്ചെങ്കിലും ബുദ്ധിമുട്ട് മാറുന്ന പോലെ വരും എന്ന് വെച്ചാൽ ഊറ്റു വരുന്നുണ്ട്
ഉവ്വ് ഉവ്വാ
പിന്നെമക്ക് ആ ഭാഗത്ത് ത്ത് ഊറ്റി വരുന്നു അങ്ങനെ അങ്ങ് ബുദ്ധിമുട്ട് അങ്ങ് മാറും പിന്നെ റോഡ് കണക്ഷൻ ഉണ്ട് അങ്ങനെയൊക്കെയാ ഈ പ്രാവശ്യത്തെ ഈ ഭയങ്കര ചൂടത്ത് രക്ഷപെട്ടത്
ഞങ്ങക്ക്ന്ന് വെച്ചാ ഇവിടെ ഈ തോട്ടീന്ന് വെള്ളം ഞങ്ങൾ ഓസിട്ടിട്ടുണ്ട് കോലി ഓലിയുണ്ട് തോടുണ്ട് അതൊരിക്കലും പറ്റ റ്റത്തില്ല വെള്ളം വേ കടുത്ത വേനൽക്കാലത്തും വെള്ളം അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും
ഇരിക്കും ആ അതൊക്കെ എന്തായാലും എല്ലാം നല്ല ഭംഗിയല്ലേ അതൊക്കെ കാണാനും ഒക്കെ
അത് നല്ല ഭംഗിയാ കൊഴപ്പൊന്നുല്ല അത് ഇവിടെ അങ്ങനെ വെ കാലത്ത് അങ്ങനെ തോട്ടീന്ന് വരുന്ന വെള്ളം ഒരിക്കലും പറ്റത്തില്ല.
വറ്റത്തില്ല.
കിണറിന്ന് വെള്ള വെള്ളത്തിനൊക്കെ ക്ഷാമം വന്നായിരുന്നു.
ക്ഷാമം വന്ന് ആഹ
ഉം
ആഹ്
അങ്ങനെയുള്ള ഒരു കുറച്ച് ബുദ്ധിമുട്ടുകൾ ഈ വേനൽക്കാലത്ത് ഞങ്ങൾ അനുഭവിച്ചു.
അനുഭവിച്ചായിരുന്നു അല്ലേ ആ ആഹ് ആഹ് ആഹ് ഓ എടക്ക് വിളിക്കണേ
ഓക്കേ
ഓക്കേ ബായ് ഏ ആഹ് കോള് കഴിഞ്ഞു